ടോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
എന്തൊക്കെ വിശേഷം പറഞ്ഞ പ്രത്യേകിച്ചൊന്നുല്ല ഓരോ ദിവസം ങ്ങനെ കഴിഞ്ഞു പോണു.
അഹ് ശരി സിനിമക്കൊന്നും പോക്കില്ലേ?
സിനിമക്ക് പറഞ്ഞാ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന വാഴാറ്റു അല്ലേ കണ്ടതാന്.
ആഹ് ഞാൻ കണ്ടു ഞാന് ഇന്റേൺഷിപ്പിന്റെ സമയത്താ പോയത്. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ അയ്ന് പോയി.
ഇനിക്ക് ഇതേപോലെ തിയേറ്റർ കാണാൻ പറ്റില്ല അതായത് ഞാന് ഫ്രണ്ട്സിനടുത്ത് പോവാാൻ പറി ചെലെപ്പോ പറയും ഫാമിലിട്ട് പോവാന്ന്. അങ്ങനെ ഓരോദിവസങ് കഴിഞ് പോയാ അവസാനൊ ഒ ടി ടിൽ ഇറങ്ങീട്ടാ കണ്ടത്.
അയ്ശരി എന്നാലും എങ്ങനെ ഇണ്ടായിരുന്നു സിനിമ.
സിനിമ കാണാൻ വന്ന സിനിമ അടിപൊളി സിനിമേണ് എല്ലാരും. എല്ലാ കാരക്ടേഴ്സിനും അതായത് ഫാമിലിയായിട്ടും സുഹൃത്തായിട്ടും അതായത് സഹോദരന്മാരായിട്ടൊക്കെ. പോവാൻ പറ്റ്യ കാണാൻ പറ്റ്യ നല്ലൊരു പാടാണ് കാരണം എല്ലാര്ടെയും ലൈഫായ്ട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്.
അതെ ഹാസിരക്കെ അടിപൊളിയാക്കില്ലേ വാഴവണ്ണില് അവന്റെ ഒന്ന് രണ്ട് സ് സീൻസ്ണ്ടായിരുന്നുല്ല സങ്കടം അവൻ ഈ സിനിമയിൽ അങ്ങട്ട് തീർത്തന്നു
അതെ ഹാഷിറൊക്കെ മെയിനായിട്ട് ഓരോ എക്സ്പ്രഷനും ആ മെയിനായിട്ട് ആഷിറെന്നെ. എല്ലാർക്കും ആശിറിനോട് ആ ഒരു ആർക്കും ക്രഷോന്ന വരുന്നിട്ടുണ്ടാവൂലാസ് സിനിമ കണ്ടിട്ട് അത്രത്തോളായിരുന്നു അവന്റെ പെർഫോമൻസ്.
അതെ അവന്റെ മറ്റെ റീൽസിലും ഷോർട്സിലും വരുന്ന ഡയലോഗന്നെ സിനിമേലെടുത്ത്. തക്കാ പോലീസിന്റെറക്കെ കണ്ടില്ലേ.
അതെ അതോണ്ട് ഓൻക്ക് ആക്ട്യ്യണ പോലെ തോന്നില്ല നമ്മൾ ദിവസവും കാണ പോലെ തന്നെല്ലേ.
അതെ ജീവിക്കേണ് അവൻ സിനിമേല്.
ആഹ് അതെ പി
പി അടിപൊളിലെ.
സ്റ്റോറിന്ന് പറഞ്ഞാ എല്ലാവർക്കും ഇഷ്ടപ്പെട ഒരു സ്റ്റോറി ആരും തന്നെ അതിനൊരു മോശഭി പ്രായം പറീല്ല. കാരണം ഇപ്പൊ നീ ഒന്ന് ആലോയ്ചോക്ക്യ കുട്ടികൾക്ക് കുട്ടികളുടെ ഒരു എന്താപ്പൊ. എഹ് ടൈമും അതായത് സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു കാലഘട്ടവും പിന്നെ കുറച്ച് കഴിഞ്ഞൽ അവര്. ജോബിലേക്ക് തിരിഞ്ഞിട്ട്. പിന്നെ പ്രവാസി അവിടെ ഇവിടെയൊക്കെ പുറത്തു പോയി ജോലി ചെയ്യുന്ന അവസ്ഥൊക്കെ. എഹ് പിന്നെ ഒറ്റക്കായി സുഹൃത്തും അതായത് സഹോദരി സഹോദരമാരുടെ ബന്ധം. ഒക്കെ എത്ര മനോഹരായിട്ടാണ് ആ സിനിമ നമ്മൾ അതിലാണ്ട് ലയിച്ചു പോവാ അത്. കാണാൻ തുടങ്യാല് പിന്നെ അത് കഴിയാണ്ട് ഞാനൊക്കൊ റ്റ ഇരിപ്പിനാണ്ട് കണ്ടുന്ന് പറയട്ടെ അത്രയ്ക്കും എനിക്കിഷ്ടപ്പെട്ടു ആ മൂവി
ശരിക്കും നമ്മുടെ ജീവിതത്തായിട്ട് എഹ് അത്രയും അലിഞ്ഞ് ചേർന്നൊരു കഥ കറക്റ്റ് നമ്മടെ ലൈഫ് എങ്ങനെ പോയോ അതേപോലെ ആ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ എന്തൊക്കെ തരികിട കാണിച്ചോ അതൊ ക്കയില് കൊടുക്കുമ്പോ ശരിക്കും ആ നമ്മുടെ ഓർമ്മയിലോട്ടാ പോയത് ഓരോന്നും ആ കട്ടടിച്ചതാണെങ്കിലും ഒക്കെ
അതെ ഫസ്റ്റ് ആ തൊടങ്ങുമ്പൊ തന്നെ എഹ് ആ ആഷിറും അലനും തമ്മിലുള്ള സുഹൃത്ത്ബന്ധവും പിന്നെ ഓലെ ഫാമിലി ആയിറ്റ്ള്ള ബോണ്ടിങ്ങും ഒക്കെ കാണിച്ച് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തൊടങ്ങ്ണ്തന്നെ ഒരു ഇമോഷണലി കണക്റ്റഡ് ആ ആശിർന്റെ ഉപ്പാന്റെ മരണത്തിന് ശേഷെക്കെ ആ കുട്ടി ജനി അനിയൻ ജനിക്ക്ണതും പിന്നെ അങ്ങനെ ഒക്കെ തൊടങ്ങി ഓര്ടെ പണ്ട്മുതലേ ഇല്ലെ ഓരെ ബോണ്ടിങ് കാണിക്ക്ണൊക്കെ ഇല്ലെ അയ്യ്
അതെ അതെ ശെരിക്കും ഹാർട്ട് ടച്ചിങ് ഇണ്ടെങ്കി പോലും അയ്ന്റെ എടേല് കൊർച്ച് ഒരു കോമഡി ഒക്കെ ചേർത്ത്ട്ട്ല്ലേ ഭയങ്കെരെ ആ വാഴ ആദ്യത്തേല് വെട്ടിട്ട് ഐ അയ്ന്റെ അടീത്തെ ചെറിയ വാഴ കാണിക്കുമ്പൊ അതും നട ക്കെ ശരിക്ക്യു എത്ര ആ ഡയറക്ടർ ഏഹ് അത്രയും കേന്ദ്രീകരിച്ചിരിക്ക്ണ് ഒരു വാഴേനെ
അതെ ഇത് എറങ്ങാൻ ഓട്ടീട്ടില് എറങ്ങാൻ കൊറച്ച് ടൈം ഇട്ത്ത്ക്ക്ണുല്ലേ
അത് അത്രയും ഹൈപ്പ് ഇണ്ടായിരുന്നല്ലോ സിനിമയ്ക്ക്
ഉം അതെ ഓഹ് ആ ഞാൻ ചോയിക് ചോയ്ക്ക്ണോലോടൊ ക്കെ എന്താ ഈ എന്താപ്പൊ പറയാ പോയി കണ്ടു ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു ഞാൻ കെരുതി ഞാൻ മാ ത്രേ കാണാൻണ്ടാവൊള്ളൂന്ന് അങ്ങനെ ആയിപ്പോയി ചോയ്ക്ക്ണോലൊക്കെ കണ്ടു പിന്നെ മാത്രല്ല എന്താ പ്പൊ ഇപ്പൊ ഈ മമ്മൂട്ടി മോഹൻലാലിന്റെ പോലെ തന്നെ അവര്ടെ ആര്ടിം സ പ്പോർട്ടില്ലാതെ ഇപ്പോ മമ്മൂട്ടിക്ക് ദുൽക്കർന് ന്നൊക്കെ പർഞ്ഞ മമ്മൂട്ടിയുടെ മകന് ആ അങ്ങൻത്തെ ഒരു ഇതാണ് പക്ഷെ ഇത് ആരും ഇല്ലാതെതന്നെ ഒറ്റക്ക് വഴി വെട്ടി വന്നവൻ ന്ന് പറഞ്ഞപോലെ ല്ലേ പെ ട്ടെന്ന് ഒരു സിനിമേന്റെ വലിയ ആളായിപ്പോയി
അതെ ഇന്നാലും എഹ് തിയേറ്ററിൽ കണ്ടാലും കണ്ടില്ലെങ്കിലും പിന്നിം നമ്മള് ഒ ട്ടി ട്ടിയില് കാണും കാരണം എത്ര വട്ടം കണ്ടാലും നമുക്ക് അത്രീം എഹ് വീണ്ടും കാണാൻള്ളൊരു ത്വര ഇണ്ടാവും അ അത്രെ അടിപൊളി സിൻമ്മേണ് ശരിക്കും പർഞ്ഞാ ഇനി വാഴ വണ്ണ്ന്ന് പറഞ്ഞാലും സെയിം ആണ് ഏകദേശം കഥയൊക്കെ സെയിംആയി തോന്നിയെങ്കി പോലും
പക്ഷെ എനിക്ക് വാഴ പേഴ്സ്ണലി പറഞ്ഞ അത്രയ്ക്ക് അങ്ങണ്ട് ഇഷ്ടപ്പെട്ടില്ല വാഴ വണ്ണ്
വണ്ണ് ആഹ് ആഹ്
അത് വെല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അത്‌ വല്ലാണ്ട് ഒരു കഥ കഥൊക്കെ ഇണ്ട് ന്നാലും അയ്ലും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഒക്കെ പറഞ്ഞ്ട്ട്ള്ളെ ലാസ്റ്റ് കൊർച്ച് ഇമോഷണൽ ഒക്കെയാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഈ വാഴ ടൂ സംബന്ധിച്ച് നോക്കാണെങ്കിൽ വാഴ വണ്ണിലൊന്നും ഒന്നുല്ലാന്ന് പറയാം
സത്യം കൊറേ സൗഹൃദം ആയാലും ഉണ്ട് ഇഞ് സിബ്ലിംങ്‌സിന്റെ സഹോദരി സഹോദരന്റെ ബന്ധവുണ്ട്
ഉം ഫാമിലിയായിട്ടും പിന്നെ ഒറ്റ ഒറ്റ ആ വിനായകന്റെ ഒക്കെ ലാസ്റ്റ് പെർഫോമൻസ് ലാസ്റ്റ് ഒറ്റപ്പെരേലെ സീറ്റ് സീന് കണ്ടപ്പോ ഞാൻ ശരിക്ക് ആകെ എന്റെ ക ഞാൻ കരഞ്ഞില്ലാന്നൊള്ളൂ ആകെ ഒരു വെഷ്മായി പോയി ആ സീനൊക്കെ കണ്ടപ്പൊ
ഞാൻ പിന്നെ എല്ലാ സിനിമ കണ്ടാലും കരയോലോ പിന്നെ ഇത് വെച്ചോക്കുമ്പൊ പിന്നെ കരഞ്ഞ് കൊളാക്കിക്ക്ണു അമ്മാരി ലാസ്റ്റ് ഒക്കെ എത്തിയപ്പഴേക്ക് അവര് സത്യം പറഞ്ഞാ ഹാഷിർ മെയിൻ ക്യാരക്ടർ ആണെങ്കി പോലും നമ്മളെ കൂട്തല് കരയിപ്പിക്ക്യാ അല്ലെങ്കി നമു കൂടുതൽ ഏഹ് സങ്കടപ്പെടുത്തിയത് അവര് രണ്ടാളാണ്
അതെ വി വിനായകൻ എന്ന് പറഞ്ഞ ഒന്നാമത് ഓന് ആദ്യം മുതലേ കാണിച്ച്ണത് ഓൻക്ക് അച്ചൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഒരു സിബ്ലിംഗങ്സ്സായിട്ടോ എനി അമ്മയായിട്ടോ ഇനി അച്ഛന് അച്ഛന് പോലും എന്താ ബന്ധുക്കളൊക്കെണ്ട് പക്ഷെ അവര് ആരും അസ പ്റ്റയ്യ്ണില്ല അന്ന് ആകെ ഒരു അച്ഛനെ ആശ്രയിച്ചിട്ടാണ് പിന്നെ ആ അച്ഛന് പേഴ്സണലി നോക്കയാണെങ്കി നോക്കാ മറ്റതില് സജിനും അജിനും ഇല്ലേ
അതെ അതെ ആഹ് ഇണ്ട് അവര്ടെ അച്ഛനത്ര കമ്പനി അല്ല ഇവരാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട്
ആഹ് ശരിയാണ് അവരുടെന്നൊക്കെ പറഞ്ഞാ ഭയങ്കര റൂഡ് ആയിട്ട് എന്താപ്പം കുട്ടികളാകെ പണി ക്ക് ചെക്കന്മാരെ പണിക്ക് പറഞ്ഞായച്ച് വെറുതെ തിന്ന് കുടിച്ചിരിക്കന്നൊരു മെ മെന്റാലിറ്റി പക്ഷെ ഈ അച്ഛന് ആഹ് ഫുള്ള് അവന് അവൻ തോറ്റിട്ട് പോലും അവനെ സപ്പോർട്ട് ചെയ്യ ചെയ്യണത് വിനായകന് ല്ലേ
അതെ അതെ മറ്റേ വാഴ വണ്ണില് മൂസേട അച്ഛനെ പോലെ
ആഹ് അതെ നിനക്ക് ആഹ് നിനക്ക് ബുദ്ധിയില്ലടാ നിനക്ക് നിന്റെ അച്ഛൻ്റെ ബുദ്ധിയാട പറയില്ലേ അത് ശരി ക്കും ഞാൻ കണ്ടിട്ട് ചിരിച്ചു സാധാരണ നമ്മളെ അച്ഛമ്മ അമ്മയൊക്കെ എന്താ പറയാ നമു എക്സാം തോറ്റാലും നിന്നെക്കൊണ്ട് അത് പറ്റൂ ഇത് എ ണം ഡോക്ടർ ആവണം അങ്ങനെ നിർബന്ധിക്ക ചെയ്യ അങ്ങനത്തൊടുത്ത് ഓൻ എഞ്ചിനീയർ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ പോനെന്താ പറയാന്ന് നിനക്ക് അതിനുള്ള ബുദ്ധിയില്ല നീ എന്റെപ്പം കുടിക്കോന്ന്
അതെ നല്ലതാ ഇഞ്ഞി വാഴ ത്രീ വരുന്നില്ലേ അത് പെണ്ണുങ്ങളുടെ കഥ അത്രെ അറിഞ്ഞില്ലേത്
ആഹ് അത്ങ്ങനെ ഓരോരുത്തർ പറയണ കേട്ടോ നിങ്ങള് ഗേൾസ് ആണയ്‌ല് മെയിനെന്നൊക്കെ പറയണ കേട്ടു വെ ചെറിയ അങ്ങനത്തെ പരാമർശംക്കെല്ലേ ഉള്ളൂ വല്ലാണ്ട് അതിനെ കൊ
ആഹ് അതന്നെ അത് ഇറങ്ങിയപ്പോ തന്നെ കൊറേ പേര് ട്രോളാൻ തുടങ്ങയിക്കണ് പെണ്ണുങ്ങൾക്ക് എന്താ കഥ ഉണ്ടോ അഥ ഇല്ലാലോ അവരിടെക്കെ എന്താ ശരിക്കും ബോണ്ട് എന്നൊക്കെ പറഞ്ഞി ഒരു പെണ്ണുങ്ങളെ വീണ്ടും അടിച്ചു താഴ്ത്തണ പോലെയാണ് കുറെ ട്രോള് ഇറങ്ങിരിക്കണ് ശരിക്കത് സമൂഹത്തില് ഇപ്പോഴും സ്ത്രീകൾക്കൊരു മുൻഗണന കിട്ടിയിട്ടില്ലാന്ന് വേണെങ്കിൽ പറയ ഇതൊക്കെ നോക്കുമ്പോൾ മുൻഗണനല്ലെങ്കിലും ഒരു എന്താ സമത്വം വേണല്ലോ
ഓരെ വിചാരം ഇപ്പം ചെക്കന്മാര് മാത്രം അഭിനയിച്ചാലേ ശരിയാവുള്ളൂന്ന്ണ്ടാവൂല്ലേ
അതെ കൊറെ ഗേൾസിനൊക്കെ എന്താ ഇതില് നടിമാരാക്കാന്ന് പറഞ്ഞിട്ട് കൊറെ വീഡിയോ ഇറങ്ങി ക്ക്ണ് അയിന്റെ അടിയിലും കൊറേ കമന്റ്സ്ണ്ട് ഭയങ്കര മോശായിട്ട് ഇവര്ന്നെയും കൊണ്ടൊക്കെ സാധിക്കൂ എന്നുള്ള രീതിയില്
ഞാൻ ഇങ്ങനെ ശരിക്ക് കേട്ടുന്നൊള്ളു ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും കണ്ടിട്ടില്ല
ശരിക്കും സ്ത്രീകൾക്ക് കൂടുതൽ പറയാണ്ടാവും അവരുടെ ലൈഫിൽ അനുഭവിച്ചത് അതിനെക്കാട്ടിലും ഉണ്ടാവുല്ലോ
അതെ അതെ ഇനിയിപ്പോ ഫസ്റ്റില് അച്ഛന്റെയും കുട്ടിയുടെയും അതായത് മകന്റെയും ബന്ധം കാണിച്ചു സെക്കൻഡിൽ സിബ്ലിംഗസിന്റെ തേഡില് എന്താന്നാവോ ശരിക്കും ഫസ്റ്റ്ങ്ങന്ന് കോമഡി ആയിട്ട് കുട്ടിക്കാലം മുതലാണ് തോടങ്ങി പിന്നെ പകുതി എത്തുമ്പോ ഒരു കോമഡി ഫിലിം ആയിട്ട് ലാസ്റ്റ് എന്താപ്പോ ഒരു ഇമോ ഉം ശെരിക്ക് നമ്മളെ കരയിപ്പിച്ചോണ്ടിരിക്ക്ണൊരു സിനിമേലെ അത് വാഴ വണ്ണിലേകദേശം അങ്ങൻ തെന്നെ തോൺണു.
ആഹ് കുഡോസിന്റെ മറ്റേ ആ ഗ്യാങ്ങും അടിപൊളിയായിരുന്നു ല്ലേ തിയേറ്റർ സീന് അത് ഭയങ്കര ഫെയ്മസ് സായിരുന്നല്ലോ.
ശെര്യാണ് അമീന് ഒറ്റ ഓലൊന്നോ രണ്ടോ സീനൊക്കെ ഉപയോഗിച്ചിട്ടൊള്ളൂ. ആ അ അഭിനയിച്ചിട്ടൊള്ളു. പിന്നെ അത് പപ്പടസീന്.
അതെ
നമ്മളൊക്കെ കര്ഞ്ഞ് ചെലോലൊക്കെ ഞാൻ കമൻ്റണ്ടു കരഞ്ഞ് തിയേറ്റ്ർന്ന് അറ അറങ്ങണെന്ന് പേടിച്ചിരിക്കുമ്പഴാണ് ആ പപ് ടസീന് വന്ന് അതോണ്ട് ചിരിച്ചെറങ്ങാനായി ന്നൊക്കെ പർ
അതെ ലാസ്റ്റ്ത്തെ പക്ഷെ തിയേറ്റർ സ് തെനെനിക്ക് കൂടുതല്ഷ്ട്ടായത് കാരണം അവൻ ലാസ്റ്റ് മറ്റേ ഡയലോഗ് പറയുമ്പോ പിന്നെ പോലീസ് നോക്കൂലേ ശെരിക്കും മനസ് തൊറന്ന് ചിരിച്ചോയി അട്ത്താരാള്ളത് നോ കാണ്ട് ചിരിച്ചോയി.
ശെരിക്കും അതിൽ നെഗറ്റീവ് ക്യാരക്ടറാണ് കിട്ടീണേല്വാത് നമ്മളപ്പൊ നമ്മള്ന്ന് പർഞ്ഞാ ഓനേ എ ന്താപ്പോ റീൽസില് കാണുമ്പോ ഫുള്ള് പോസിറ്റീവായിട്ടൊരു മെന്റാലിറ്റ്യല്ലേ അമ്മള് കാണുമ്പോ
അതെ യതെ
അപ്പൊ അതിലും നമ്മള് നെഗറ്റീവ് ക്യാരക് ക്ടറോന്നോണ്ടസെപ്റ്റെയ്യാ പറ്റില്ല പക്ഷെ എന്തായാലും നന്നായിട്ട് ചെയ്ത്ക്കുണത് ഓരോരോ എക്സ് പ്രശനൊക്കെ നോക്കയ്യ്ട്ടോ
പിന്നെന്താ? അതെ അയ്ന്ന അതിന് ശേഷം അവര് കൊറെ വീഡിയോസ് കണ്ട്ക്ക്ണ് നമക്ക് അഭിനയിക്ക്യല്ലല്ലോ നമ്മള് ജീവിക്ക്യല്ലേ ന്നൊക്കെ പർഞ്ഞ്
ഉം ഉം അങ്ങനെ ലാസ്റ്റ് എന്താപോ ഇതിലല്ലാരൊന്ന് ഒത്തൊരുമിച്ച് കൂട്ണ് ണ്ടോന്ന്ണു വാഴ വണ്ണും പിന്നെ ഈ അമ്മീനും ഈ ഹാഷിറോക്കായിട്ട്ല്ലേ ആഹ് അത് ഞാൻ കണ്ടു.
ഉം എന്തായാലും നല്ലൊരെക്സ്പീരിയൻസാണ് വാഴാ ട്ടൂന്ന് കി
എല്ലാർക്കും കാണാ പറ്റ്ണെ പ്പൊ കുട്ടിക്കാലം മുതല് പ്ലസ് ടു ലൈഫ് ഞാൻ പർഞ്ഞ പോൽ തെന്നെ പ്രവാസ് സ്യാൾടെ അടക്കതിന്ന് ഉപയോഗപ്പെട്ത്ത്ണ്ട് അവര വടെ എത്രത്തോളം കഷ്ട്ടപ്പെട്ണ് ണ്ട് ഇവട്ന്ന് എഹ് വെല്ല്യാളായിട്ട് നമ്മളൊക്കെ ഏഹ് എന്തപ്പോ ജോബ് തേടിട്ടും ഇവടെ ഇന്ത്യ വിട്ട് പോവും പക്ഷെ അവ്ട്ത്തെ കഷ്ടപ്പാടും മറ്റൊക്കെ ആസിൽമീന്ന് നന്നായിട്ട് കാൺച്ചിണ്ട് പനി വന്ന്ട്ട് പോലും ഒരു മര്ന്ന് കുടിക്കാൻ കഴിയാതെല്ലെ
സത്യം പൊറംനാട്ട് പോയിട്ട് പെട്ന്നതെയ്. നമക്ക് ഇവട്ന്നൊക്കെ ബാക്കിള്ളോരെ സ്റ്റോറി, സ്റ്റാറ്റസാണുമ്പൊ ഓഹ് അവര് പോർത്തടിപൊളി നല്ല അടിച്ച് പൊളിച്ച് ജീവിക്ക്യാന്ന് വിചാരിക്കും പക്ഷെ അവര്ടെ കഷ്ടപ്പാട് നമക്കറീണില്ല. അവര് വെരുമ്പോ അവര്ടെ പെട്ടി പൊട്ടിക്കാള്ള തെരക്ക് മാത്രേള്ളൂ പക്ഷെ അവര് ടെ കഷ്ടപ്പാടും ഫീലിങ്സൊന്നും നമ്മള് ചെലെ സമയത്ത് ഓർക്കുന്നപോലു ല്ല.
ആഹ് ശെര്യാണ് ഏഹ് എന്തായാലും നല്ലൊരെക്സ്പീരിയൻസ് ന്ന തെര്ന്നൊരു മൂവിയാ എല്ലാർ ക്കും കാണാ പറ്റ്യ മൂവ്യാണ്. ഞാൻ എന്തായാലും ഇനിയും വിളിക്കണ്ട്.
ആഹ് ശെരി ശെരി.
ആഹ് ശെരി.